ഹലോ
ഹലോ ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചു കെടന്നൂ
സമയ ആയല്ലോ ല്ലെ ഒറങ്ങാനുള്ള
ഉം ഒറങ്ങുന്നില്ല വെറതങ്ങനെ കിടക്കും അപ്പളാങ്ങനെ ഓർമ്മ വന്ന അപ്പൊ വിളിക്ക തേച്ച്
ഉം
ഉം അപ്പോ എന്തൊക്കെയ സുഖല്ലേ
ആ അങ്ങനെ പോണ് നല്ല തണുപ്പാണ് ഇവിടെ നല്ല മഴണ്ട അവിടെ
ആ ഉണ്ടോന്ന് ന്ന് രാവിലെ തൊട്ട് തൊടങ്ങിയതാണ് ഇപ്പൊന്ന് അടങ്ങിയിട്ടുണ്ട് അല്ലമ്മ ആ തണുപ്പുണ്ടെ ഒടുക്ക ക്കത്ത് തണുപ്പാണ്
രാവിലെ എണിക്കാൻ തോന്നോ?
എവടെ തോന്നണു തോന്നൊന്നുല്ല നീക്കല്ലാതെ കോലല്ലല്ലോ കുട്ട്യാക്ക് സ്കൂളിൽ പോണ്ടേ
അതന്നെ അമ്മൾ ലീച്ചല്ലേ പറ്റൂള്ളേ
അതെ അപ്പൊ നീക്കല്ലാതെ വഴിയില്ല കുട്ടികളെ എണീപിക്കലാണ് ഒരു എടങ്ങേറുള്ള കാര്യം
രാവിലെ വണ്ടി വരൂലേ കൊണ്ടുപോകാൻ കുട്ടികളെ
ആ ആ കുട്ടികളെ കൊണ്ടോവാൻ വണ്ടി വരും എണീപ്പിച്ച ഓലെ ഒന്ന് റെഡിയ ആക്കി കിട്ടണ്ടെ കുളിക്കാനൊക്കെ ഭയങ്കര മടി മടിയ തണുപ്പായതൊണ്ടേ
രാവിലെ കുളിപ്പിക്കുവോ
ആ
തല കഴുകും
ഉം തലക്കെ കുളിപ്പിക്കും അല്ലെങ്കിൽ സ്കൂളിൽ പോയിരിക്കുമ്പോ ഉറക്കം വരിയാണ് പറയും പിന്നെ വന്നിട്ട്
അതല്ല അപ്പം എന്താ പറയാ കുട്ടികൾക്ക് പനിയ അങ്ങനെ ജലദോഷം നീര് ഇർക്കം അങ്ങനെയൊന്നും വരൂല
ഇല്ല ഒരിക്ക എന്താ ഒഴിച്ചാല കുളി കുളിക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം കറക്റ്റ് ആ കുളിൽ അങ്ങനെ പോവുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നൊന്നുല്ല ഒരു ദിവസം കുളിപ്പിക്കാതെ പിന്നെ രണ്ടു ദിവസം കുളിപ്പിക്കുമ്പോ പിന്നെ
ആ എന്റെ മോന അങ്ങനെ പറ്റില്ലേ രാവിലെ തല നേരത്തേ കുളിച്ചാല്
ആ ചിലർക്ക് അങ്ങനെണ്ട് ന്നട്ട് വൈകുന്നേരം കുളിപ്പിക്കെ
ഉം തല കുളിപ്പിക്കൂല വൈകുന്നേരം മേല് കഴുകും
ആ
ഒഴിവുള്ള ദിവസങ്ങളിലെ തല കുളിപ്പിക്കാറുള്ളൂ
ആ ആണല്ലേ ന്നട്ട് ചോറൊക്കെ കഴിച്ചോ
ആഹ കഴിച്ചു കഴിച്ചു കിടന്നു.
ആഹ കടന്നോ? ഹ്.
കിടന്നിട്ടിങ്ങനെ വിളിക്യാ.
ആഹ്.
രാത്രിയാണല്ലോ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് രാത്രിയാണല്ലോ വിശ്രമം.
അതെ. കുട്ടി ഉറങ്ങിയോ?
ഇല്ല എല്ലാരും ഇവിടെ എല്ലാരും കഴിച്ചു ചോറെല്ലാം കഴിച്ചു കിടക്കന്ന്. ഉറങ്ങാ ഉർക്കത്തിലേക്കങ്ങോട്ട് വഴുതി വീഴുന്നു എല്ലാരും.
ട്ടില്ല ഇന്ന ണ്ടെന്നും.
ആ അതെ അതെ.
ഉം രാവിലെയൊക്കെയോ നേരത്തെ എണീക്കോ ഈ തണുപ്പൊക്കെ ആയതോണ്ട്?
രാവിലെ നമ്മൾ എന്നും എഴുനേൽകുന്നോണ്ട് പിന്നെ ആ സമയത്ത് നമുക്ക് അങ്ങോട്ട്- പിന്നെ ഉറക്കം കിട്ടൂല.
ഓ എന്നൊരു സമയത് ആാവു ല്ലേ.
ആ അലാറം വെച്ച് എണീക്കേണ്ടി വരും ചില ദിവസങ്ങളിലൊക്കെ പിന്നും കൊറച്ചു നേരം അധികം- ക്ഷീണം കൂടുതലാണെങ്കി മാത്രം.
ആഹ്. ഉ ഉ നല്ല തണുപ്പാവും ല്ലേ?
ഇവിടെ ആ ഏരിയ ഇങ്ങനത്തെ ഒരു ഏരിയാണ് അല്ലെ പാടങ്ങളും- പിന്നെ അപ്പുറത്തെ റബ്ബർ തൊട്ടഞ-
അപ്പൊ പിന്നെ പറയണ്ട. ഹ്
പിന്നെ മോനെപ്പാണ് എന്നും ഫാന് വേണം താനും.
ആഹ് അവിടെ അങ്ങനന്നെ എത്ര തണുപ്പാണെങ്കിലും ഫാൻ ഓഫ് ആാക്കാൻ പാടില്ല.
അതൊണ്ടാണ് വല്യ പ്രയാസം. തണുപ്പൊന്നരു പ്രശ്നമല്ല ഇതെല്ലാം കൂടി ആകുമ്പോളേ.
ആഹ് ജലദോഷോകേ പിടികും ലെ വേഗം.
ജലദോഷം പിന്നെ മഴയും കുറച്ച് കൊള്ളോലോ നമ്മള് ചാപ്പ്രൽ ബസ് അടുത്ത ബസ്സ് കേയറൻ വേണ്ടി ഓടുമ്പോ. കുടുമ്പോ കൊട തുറന്നു പിടിക്കാൻ പറ്റുന്ന സമയമല്ലല്ലോ.
ആഹ ചാറ്റില് കൊള്ളൂല്ലേ?
കൊറെ മഴ കൊണ്ടണ് ന്ന് ബസ്സിൽ കേറുമ്പോ
എന്നിട്ട് വീട്ടിലെല്ലാർക്കും സുഖല്ലേ
ആ സുഖമായിട്ട് ഇരിക്ക്ണു
ഗായിരിക്കട്ടെ
നാളെ രാവിലെ എന്താ ചായക്ക്
ചായക്ക് എന്താ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് മാവ് പൊൻതുവോ ന്നാവോ ഇങ്ങനെ
അല ആരാ ആരാ ആരാ പ ഉം ആ ഇവിടെ ദോഷിം ഇഡലിയൊന്നും അത്ര എല്ലർക്കും വേണ്ട എല്ലർക്കും എന്താണ് മോൻ പുട്ട്
പുട്ടോ ഇവിടെ പുട്ട് വല്ലാതെ പറ്റൂല എന്റെ എന്റെ ചെറിയ മോന് ദോശ ദോശ ഉണ്ടെങ്കി പിന്നെ ഒന്നും നോ കണ്ട ഇടക്ക് ഓരോ ദോശ വന്ന് ഓൻ തന്നെ എടുക്കും കഴിക്കും അയിൻ ഭയങ്കര ഇഷ്ടാ വെലുത്തിന് പിന്നെ എന്തുണ്ടാക്കി കൊടുത്തിട്ടും കാര്യല്ല അയിനൊന്നും പറ്റില്ല നിർബന്ധിച്ച് കഴിപ്പിച്ച് പോണം സ്കൂളിക്കൊക്കെ പോകുമ്പോ കരഞ്ഞ് പിഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഇച്ചിരി കഴിച്ചാ കഴിച്ചു ഇല്ലെങ്കില്ല
ഉം
അങ്ങനെ
ഇവിടെ പലർക്കും പലതാ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഉം ഓരോ
ആ എന്നിട്ടപ്പൊ എന്താ ചെയ്യ അങ്ങനെയവുമ്പോ
ആ ഞാ ഏറ്റവും കൂടുതൽ ഏതാണ് വോട്ടുള്ളത് അത് വെക്കും അല്ല അത നടക്കൂലല്ലോ ഉം അകം നോക്കണം അല്ലെങ്കിൽ തിന്നാ പോവും നോ ഉച്ചക്കുള്ള നാളെപ്പൊ ഇന്നി ഇപ്പോ നൂൽപൂട്ട വെച്ചേ
ആ
വലുതായിട്ടൊന്നും പോയില്ല എന്നാലും തിന്നിന് നാളങ്ങത പത്തിരി
പത്തിരി രാവിലെ എണീറ്റിട്ട് എന്നിട്ട് അതൊക്കെ ആയി കിട്ടുവോ
പത്തിരി നമ്മള് പ്രസ് ഇല്ലേ
ആ ആ
ആ അത് വാങ്ങിട്ടുണ്ട് അപ്പൊ പിന്നെ അത് ഒരുവിള ആക്കി അതിൽ വെച്ച കൊടുത്താ മതിയല്ലോ പിന്നെ നേരെ അടുപ്പത്തേക്ക്
ഓ
വേഗാവൂലേ
ഉം പത്തിരിയും കറി ക്കെ കുട്ടിയൊക്കെ സ്കൂള് ഒക്കെ കൊണ്ടപോണ്ടേ അപ്പൊ
ആഹ് അതാരും ഉണ്ടാവും
ഭക്ഷണം കൊണ്ടോണ്ടേ
ഉച്ചക്ക് അവിടെ ഉണ്ട്
അച്ച
രാവിലത്തെ ഉം പതിനൊന്ന് മണിക്ക് പോല കഴിക്കല്ലോ എന്തെങ്കിലും ഒക്കെ
ആ അപ്പൊ രാവിലെത്തെ കടി തന്നെയണോ കൊണ്ടുപോവാ
അതെ കൊടുത്തു വിട്ടാമെന്ന് ടീച്ചര് പറഞ്ഞത്
ആ ആ ശരിയാണ് ഒരു കണക്കിന് കേടില്ലല്ലോ ഇ ആ ഇവിടെ ബേക്കറി ഇവിടെ ഇവർക്ക് പതിനൊന്ന് മണിക്കല്ല പത്തു മണിക്കൊക്കെ ക്ലാസ് തുടങ്ങുള്ളൂ അതുകൊണ്ട് ഉ ഉച്ചക്ക് ശേഷമാണ് പിന്നെ പന്ത്രണ്ട് മണിയാവകുമ്പോഴേക്കും കുട്ടികള് ആയതുകൊണ്ട് ഉച്ചക്കുള്ള ഭക്ഷണം ആ നേരത്ത് കൊടുക്കും പിന്നെ മൂന്ന് മണിക്കാണ് ഒലതില്ലേ കഴിക്കല്
ആ
അപ്പ എന്തെങ്കിലും കേടു വരാത്തത് കൊടുത്തു വിടണംന്ന് പറയും
സ്കൂളില് പ്രത്യേകമായിട്ട് പറയല്ലോല്ലേ
ആഹ് അത് ബേക്കറിക്കെ തന്നെ ബേക്കറി കൊടുത്തു വിട അല്ലെങ്കിൽ പിന്നെ പഴങ്ങളോ ഫ്രൂ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തു വിടും ആപ്പിള് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ
ആഹ് അതാലും മതി
ഉം കേടില്ലല്ലോ ഇനി കുട്ടികളല്ലേ ഒരി ക്ക് ബേക്കറി എന്തെങ്കിലും ബിസ്ക്കറ്റ് ക്രീം ബിസ്ക്കറ്റ് ഇതൊക്കേ പറ്റുള്ളൂ
അത് കഴിച്ച പിന്നെ അതിന്റെറതായി പോവും അതന്നെ മ തീന്നുള്ള ആ ലഹരി ആയി പോവും
എന്നതാണെങ്കിലോ ബേക്കറി ഫുള്ള് കഴിക്കുകയും ചെയ്യും പല്ല് വേദനയാണെങ്കിലോ അതും കൊണ്ടൊരിതാ
ഇത് കഴിക്കില്ല മിട്ടായി നല്ലോണം കഴി
ഉം മുട്ടായി നല്ലോണം കഴിക്കും അ ത് ഇനി ആരെങ്കിലും ആയിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കും അപ്പ അങ്ങനെ കഴിക്കും രാത്രി ആയാ പല്ല് വേ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ കുട്ടികളായത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല
പറിചെടുക്കൂല പല്ല്
പറിച്ച് കൊടുക്കൂലല്ലോ പന്ത്രണ്ട് വയസ്സ് കഴിയണം പല്ല് പറിക്കണമെങ്കിൽ അതേപോലെ വെക്കല്ലാതെ ഒരു വഴിയില്ലാ പറഞ്ഞു പിന്നെ റൂട്ട് കനാൽ ചെയ്ത് തരും ഇന്റെ വീ വല്യ കുട്ടിക്ക് അഞ്ചു വയസ്സ് കഴി അപ്പ ആ കഴിഞ്ഞതുകൊണ്ട് റൂട്ട് കനാൽ ഓനോരു പല്ലിനെ ചെയ്തിട്ടുണ്ട് അത് ഓൻ സമ്മയിച്ചോണ്ട് ചില കുട്ടികൾ ഇരുന്ന് കൊടുക്കൂല പല്ലിൻറെ ഉള്ളിലൊക്കെ ഇട്ട് സൂചി കൊണ്ട് കുത്തല്ലേ അപ്പൊ സമ്മക്കുവാണെങ്കി ചെയ്യാം അല്ലെങ്കിൽ പറ്റൂലട്ടോന്ന് പറഞ്ഞു ഓന് പിന്നെ ഒരുവിധം വേദനക്ക ആ കുട്ടി സഹിക്കും അതുകൊണ്ട് പ്രശ്നമല്ല അത് ചെയ്തു ചെറുതു എന്ന് പറ ഓനെ ക്കാട്ടിലും ഒന്നര വയസ്സും കൂടെ ഇള ഇളയതാ
ഉം
വേദന സഹിക്കാൻ കഴിയൂല ഓന് നിന്ന് കൊടുക്കൂല്ല അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല തൽക്കാലത്തിന് ഇങ്ങനെ വേദന ഇളങ്ങുമ്പോ പോവാ മരുന്ന് കുടിക്കുക ഇതന്നെ
വല്ലാത്തൊരു കഷ്ടപ്പാടാണെ
ഭയങ്കര ഇതാ അപ്പര് മുഖൊക്കെ വീങ്ങി നീര് വെച്ചിരുന്നു ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ഇപ്പൊ ഒന്ന് മരുന്ന് കൊടുത്ത് നീരൊക്കെ വ ഇനിപ്പോന്നു റെഡിയായിട്ടുളൂ അതെ ഇനി വേദനമാറി ക്കഴിഞ്ഞ് ഒരു ബേക്കറി സാധനം അല്ലാതെ പറ്റൂല ഞാൻ മേടിച്ചു കൊടുക്കൽ ഇവിടെ കൊ കൊണ്ടരല് നിർത്തിയപോ ഒറ്റയ്ക്ക് മിനിഞ്ഞാന്ന് കടേക്ക് പോയി വാങ്ങിക്കൊണ്ട് വന്നു കു ചെറുത് കു ചെ കു കുട്ടി ചെറുതാണ് കാണാതെ ഇറങ്ങിപ്പോയക്കെ ഒന്ന് കണ്ണ് തെറ്റിയപ്പോത്തേനും
ഇവിടുത്തെ മോന് ഇവിടുത്തെ മോനെ അങ്ങനത്തെ തിന്നും മുട്ടായൊക്കെ തിന്നു പക്ഷെ പല്ലിനൊന്നും ഒരു കുഴപ്പായില്ലട്ടോ കൊറ കഴി പിന്നെ ഓരോ മുട്ടായി കഴിക്കുമ്പോഴും അന്നും ബ്രഷ് ചെയ്യാൻ പറയും ഒട്ടിപ്പിടിക്കാൻ പാടില്ല
ഉം
അങ്ങനെ കഴിച്ചച്ച് അങ്ങനെ കഴിക്കും നല്ലോണം കഴിക്കും പക്ഷെ ബ്രഷ് ചെയ്യും നന്നായിട്ട് വഴ വായ കഴുകി കഴിഞ്ഞ പ്രശ്നം ഇണ്ടവില്ല
ആ അങ്ങനെയ ആകുമ്പോ പിന്നെ പ്രശ്നല്ലാത് പിന്നെ അങ്ങനത്തെതൊന്നും ഇല്ല
ഉം ഒട്ടി പിടിക്കണണ്ടാണ് അവിടെ അങ്ങനെ പ്രശ്നം വരുന്നെ
ആഹ്
ഉം
ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും പല്ലുവേദന കണ്ട നിക്കാൻ കഴിയൂല കടന്ന് കരഞ്ഞിട്ട്
രാത്രി
രാത്രി ഈ തണുപ്പും കൂടെ ആയ അതുകൊണ്ടേ രാത്രിയയാ വേദന കൂടും നമ്മളൊന്ന് കടന്നുറങ്ങണ സമയത്ത് ഒർക്ക് വേദനയാവും
പിന്നെ നമ്മളോടങ്ങാൻ വിട അല്ലേ
എവിടെ എന്നാ ശരിട്ടോ ഞാന് പിന്നെ വിളിക്കാട്ടോ
ആ ആ ശരി